ഹലോ
ഹലോ
ആഹ് സുഖല്ലേ
സുഖാണ് എന്തൊക്കെ വർത്താനം
നല്ല വർത്താനം
ആഹ്
അനക് കട്ലൈറ്റ് ഇണ്ടാക്കാൻ അറിയോ
കട്ട്ലൈറ്റ് ഇണ്ടാക്കാന് ആ ഏകദേശം
ഞാൻ നോമ്പിന് ഇണ്ടാക്കിയതാ എൻക്കിപ്പോ ഓർമ്മില്ല
ആഹ്
ഫസ്റ്റ് ചിക്കൻ കട്ലൈറ്റ് ഇണ്ടാക്കിയാലോ അറിയോ
ആ കൊറച്ചൊക്കെ
ആഹ് മറ്റേ പൊട്ടറ്റോ വേവിച്ച്
പൊട്ടറ്റോ വേവി പിന്നെ അതേപോലെ ഉള്ളി ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില ഇതൊക്കെ മിക്സ് ആക്കിട്ട് ചോപ്പെയ്യാ അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു ഉപയോഗിക്ക തോന്നേ
ആ ഓക്കെ എന്നിട്ട് പിന്നെ ശാലോ ഫ്രൈ ചെയ്യും
ആഹ് ചെറുതായിട്ട് പിന്നെ ചി ക്കന് ആദ്യം ഉപ്പും കുരുമുളകും ഇട്ട് വേവിക്കണം
ആഹ് പൊരിച്ചാലോ കുറച്ചൂടി ടേസ്റ്റ് ആവീലേ
പൊരിച്ചാ ആഹ് ആവും ഞാനിവിടെ അങ്ങനെ അല്ല ചെയ്തിട്ടുള്ളത് ഞാൻ ചെയ്യണ രൂപത്തിലാ ഞാൻ പറലേ ഞാൻ എപ്പോഴൊന്നും ചെയ്തിട്ടില്ല കൊറേ മുന്ന ചെയ്തതാ ആ ഓർമ്മയിലാട്ടോ പറീണ
ആഹ് ഓക്കെ
ഉം ഇതെല്ലാം കൂടി
ട്ടിട്ട് പൊട്ടറ്റൊ വേവിച്ചത് കൂടി മിക് ചെയ്തിട്ട് ആഹ്
ന്നിട്ട് മിക്സാക്കിട്ട് ഒരൂ ഒ ഇ ഷെയ്പ്പൊക്കാവ്‌ണെ രൂപത്തില്ള്ളരു കൊയമ്പ് പോലാക്ക
ആഹ് ന്ന്ട്ട് ശാലൊ ഫ്രൈയെയ്യ അലെങ്കി മുക്കി പൊരിക്ക
അത് മുട്ടേല് മുക്കീട്ട് പിന്നെ ആഹ് ബ്രഡ് അതെ അ അങ്ങനെ ചെയ്ത് മുക്കി പൊരിക്ക ആത്
ന്തെങ്കിലും സ്നാക്സറിയോ? ന്ന് ‌വിടെ റ്റ് വര്ണ്ട്
വേറെ പിന്ന തേ പോലെ കാടമുട്ട ഫ്രൈ
എങ്ങനെ? സ്പെഷൽ മഷാല ണ്ടോ?
സ്പെഷൽ മസാല ഒന്നുല്ല സാദാ പോൽ തന്നെ അതറിയോ? അത് കാടമുട്ട ആദ്യം വേവിച്ച് വെക്ക പുഴുങ്ങി വെക്ക
ഓക്കെ
പുഴ്ങ്ങീട്ട് അ ഒരു പാൻല് കൊർച്ച് വെൾച്ചെണ്ണൊയിച്ച് തീ കത്തിക്കാതാ ആഹ് ഉം കൊർച്ച് കുരുമുളക് പൊടി മൊളക് പൊടി മഞ്ഞപ്പൊടി കൊർച്ച് ഗരം മസാല ഉപ്പ് കറിവേപ്പില ഇതെല്ലം കൂടിട്ട് കൊയച്ചിട്ട് കരിയാതെ ചെറു ചൂടില് തീ കത്തിച്ചിട്ട് അതൊന്ന് അയിന്റെ പച്ചമണം മാർണവരെ മിക്സാക്കീട്ട് ഈ കാടമുട്ട അയില്ട്ടൊടുക്ക വേണെങ്കി ഒരു സവാള ചെർതായിട്ട് ചോ പ്പെയ്തിട്ട് ട്ട് കൊടുക്ക
വയനാട്ടിലൊക്ക്ട്ട്ണ പോലെ
ആഹ് അങ്ങനെ ട്ട് കൊട്ത്ത്ട്ട് ഏ ഒരു ഗ്രേവി പോലെ ആക്കിടുക്ക ഗ്രേവി ആക്കണ്ട ഇനി ഗ്രേവി ആവണെങ്കി കൊർച്ച് വെള്ളൊയിച്ചൊടുക്കാ അല്ലെങ്കി തുപോലെ പൊരി ച്ചെടുക്ക മുട്ടട്ടൊട്ത്തിട്ട്
ആഹ്
അതന്നെ പിന്നാ പിന്നെ ങ്ങക്ക് ന്തൊക്കെ റെസിപ്പി അറിയാ?
പിന്നെ ബ്രെഡ് പൊരിക്കാാനറിയാം ബ്രെഡ് എന്താ മുട്ട പാല് രണ്ടേല ക്കായ കൊർച്ച് പഞ്ചസാര അതൊക്കെട്ടിട്ട് മിക്സിൽ നന്നായിട്ട് അടിച്ച് ആ മിക്സില് ബെഡ് മുക്കി നെയ്യൊയ്ച് പൊരിച്ചെടുക്കാ സൂപ്പർ ടേസ്റ്റി
പിന്നെ പൊരി ക്കണന്നുണ്ടോ?
ല്ലല്ല ക്ഷെ നെയ്യ് പൊരിച്ച വേറൊരു ഫ്ലേവ
വേറൊരു ടേസ്റ്റ് ണ്ടാവൂലേ?
ആഹ്
ആഹ് പിന്നെ
ഒക്കെണ്ടാക്കാം ചിക്കൻ റോളിനോ ഏകദേശം സെയിം മസാല ക്ഷെ ആഹ് മ്മളാദ്യം കൊർച്ച് മൈദെടുത്തിട്ട് ആഹ് അ കൊർച്ച് വെള്ള ചെറിയ ചൂടുെള്ളടുക്ക അയിക്ക് കൊർച്ച് പടി ഈസ്റ്റ് ട ന്ന്ട്ട് കൊർച്ച് കറീല് മിക്സെയ്തിട്ട് അതിലേക്കൊർച്ച് മൈദ പൊടിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴച്ച് നന്നായിട്ട് കൊഴക്ക എന്നിട്ട് ഓയില് തടവി ഒരു രണ്ട് മണിക്കൂർ മാറ്റി വെക്ക
ആഹ്
ഇട്ട പിന്നെ ഉള്ളി ചൊപ്പ ചെയ്തത് പച്ചമുളക് കറിവേപ്പിന്റെ ഇല അതൊക്കെ കൂടി നമ്മളിപ്പം കടലച്ചി മസാല ഉണ്ടാക്ക അതല കരം മസാല മഞ്ഞപ്പൊടി മുളക് പൊടി അതൊക്കെ കുരു മുളക് പൊടി മ മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക
ആഹ്
ന്നിട്ട് നമ്മള് ആഹ് മറ്റേണ്ടാക്കി വെച്ച ആഹ് മൈദ ഓരോ ബോൾസാക്കിയിട്ട് നന്നായിട്ട് പരത്താ ന്ന്ട്ട് ഫില്ലിങ്സ് അയില് ഇട്ടിട്ട് നമ്മളൊരു ചിക്കൻറോളിന്റെ ഷേ്പ് ഇല്ലേ
ആഹ് അതുപോല ആക്കിടുക്ക്
ആദ്യം ഒന്ന് മടക്കാ രണ്ട് സൈഡും മടക്കിയിട്ട് ഒന്നും കൂടി റോള്യ്തിട്ട് മുട്ടയ്ല് മുക്കി ബ്രെഡിലും കൂടി മുക്കിട്ട് ഫ്രൈയ്തടുക്ക
ഓക്കെ ഓക്കെ പിന്നെ പിന്നെ എന്ത്‌ റെസിപ്പിയാ ഒള്ളത് ബിരിയാണിയോ
ബിരിയാണി ഇണ്ടാക്കാൻ അറിയില്ല ഇയാക്കറിയോ
ബിരിയാണീ ആദ്യം ഈ പട്ട ഗ്രാമ്പൂ ഏലക്ക അങ്ങൻത്തെ സ്പൈസസ് ഉണ്ടല്ലോ
ആഹ്
അതെല്ലാം ഗാ എല്ലാം പാടെ നെയിലിട്ട് വയറ്റിയിറ്റ് നമക്ക് എത്ര എ ത്രയാണോ റൈസ് വേണ്ട്ന്ന് വെച്ചാ അത് കൈകിട്ട്
അയിലിട്ട് എളക്കി ആഹ് ഉപ്പൊക്കട്ട് അങ്ങനെ ഒരു ചോറ് ണ്ടാക്കി വെക്കാ ഗീ റൈസ് ഒക്കെ ണ്ടാക്കുല്ലോ അത് നമ്മളെ ഓരോ അരിക്ക് അനുസരിച്ചാവും
ആഹ്
ആഹ് ക്വാളിറ്റിള്ള അരിക്ക് ഒന്ന് രണ്ട് ഒക്കെ മതിയാവും
ഏത് ഒത്തെ കൈമ പറയാ കൈമരി ആണോ ബസ്റ്റ്
ഇൻക് അരിന്റെ ഹ് ഇതൊന്നും അറിയില്ല ഇവ്ടെ ഏതാ കൊണ്ടര്ല്ന്നൊന്നും അറിയില്ല പിന്നെ മസാലണ്ടക്കിയാലോ
ഓക്കെ ബീഫോ ബി ചിക്കനോ
ചിക്കന് ചിക്കനാ അറിയ
ഓക്കെ
അയ്ല് സവാള ഇഞ്ചി വെൾത്തുള്ളി പച്ചമുളക് മല്ലിച്ചപ്പ് പൊതിനാ തെല്ലാം പാടെട്ടൊന്ന് മിക്സേയ്യാ പിന്നെ ത അഹ് തൈരൊന്നും ആയിട്ടില്ല അത് മിക്സായിട്ട് ആയി യിക്ക് ആഹ് കറിവേപ്പില ഇതൊക്കെ ഇടണട്ടൊ പൊടികളായിട്ട് കുറ കുറച്ച് മല്ലിപ്പൊടി ഹ് മഞ്ഞപ്പൊടി ഉഹ്മ് അതേപോലെ ബിരിയാണി മസാല
ആരാ
ബിരിയാണി മസാൽ ഹലോ
ആഹ് പറഞ്ഞോളൂ
ബിരിയാണി മസാല ഇതൊക്കെ ഇട്ടിട്ട് തൈര് നാരങ്ങ നീര് ഉഹ്മ് ലാസ്റ്റ് മല്ലി മല്ലിയെല ണ്ടല്ലോ
ആഹ്
മല്ലിയല പുതിനെല ഇതെല്ലോ ഒക്കെ ഇട്ടിട്ട് മിക്സ് ആക്കാ ആഹ് ലാസ്റ്റ് ചിക്കന് ഇടാ ചിക്കന് ഇട്ടിട്ട് അതൊന്ന് വേവാൻ കാത്ത്‌ക്കാ വന്തയ്ന്റെ ശേഷം കുക്കറിലാണെങ്കിൽ അഹ് ഒര് രണ്ട് വിസല് അടിപ്പിക്കാ
ആഹ് വെള്ളം ഒഴിക്കണ്ട പിന്നെ
വെള്ളം ഒഴിക്കണംന്നില്ല ആഹ് തൈരിന്റിം നാരങ്ങനീരിന്റി ഒക്കെ വെള്ളം ഇണ്ടാവും അയിനന്നെ എറങ്ങി വരും ചിക്കന്ന്നന്നെ
ആഹ് ഓക്കെ
അങ്ങനെ ഈ മസാല റെഡിയായിട്ട് പിന്നെ നമ്മള് ചോറ് ദമ്മ് ഇടാ ആദ്യം കുറച്ച് മസാല ഏഹ്
ദമ്മ്ങ്ങനെടും
ആദ്യം കൊറച്ച് മസാല ഞങ്ങള് ഇവിടെ ചെയ്യുന്ന പോലെട്ടോ പറിണേ
ആഹ് ഓക്കെ
ആദ്യം കൊർച്ച് മസാലെട്ത്ത് മാറ്റി വെച്ചിട്ട് ആഹ് അടീല് കൊറച്ച് മസാലട്ടിട്ട് ഈ അരി ചോറ് വേവിച്ച ചോറൈൽക്കിട പിന്നെ കൊറച്ച് മസാലെട പിന്ന അരിയിട മേലെ കൊറച്ച് മല്ലിയും പിന്നെ പുതിനേയിലൊക്കെ അരിഞ്ഞത്ട അണ്ടീം മുന്തിരീം നെയ്യില് വറുത്തത് അതൊക്കെ ഇട ഇങ്ങനെക്കെ തന്നെ പിന്നെകൊർ കുച്ച ആണെങ്കി ഗസ ഗരമസാല പൊടിപ്പിച്ച് കൊടുക്ക
ഓക്കെ
ദമ്മിട്ട ബിരിയാണി
ആഹ് ദം ബിരിയാണി
ഉം
ജ്യൂസ് ഐറ്റംസ്ണ്ടാക്കാനറിയോ കൊറ കൊറച്ച് വെറൈറ്റ്യായിട്ട് ഗസ്റ്റ്നെ ഇപ്പ ചെയ്യാൻ വേണ്ടിട്ട്
ജ്യൂസ് ഐറ്റംസ് അവക്കാഡോ ജ്യൂസ്
ഓ
അങ്ങനൊക്കെ സിമ്പിളായിറ്റ്ള്ളതേ അറിയൊള്ളൂ
കസ്റ്റാർഡ് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാറ്‌യോ?
ചെയ്തിട്ടില്ല
ആഹ് ഓക്കെ
കസ്റ്റാട് വെച്ചിട്ട് അങ്ങനെ ചെയ്തോക്കീറ്റില്ല
ആഹ്
ഉം പിന്നെന്തൊക്കെ നിങ്ങക്കറിയാം
ഇൻക്കിപ്പൊ വേറെ കുക്കിങ്ങില് കൊറച്ച് വീക്കാണ്
ആഹ്
ഇനി നോമ്പിനൊക്കെ ഇങ്ങൻത്തൊക്കെ എന്തേലൊക്കെണ്ടാക്കൊളൂ പരീക്ഷിക്കുള്ളു
ആഹ്
എങ്ങനെണ്ടെയ്ന്നു പെരുന്നാളൊക്കെ എങ്ങനെണ്ടെയ്ന്നു?
പെരുന്നാളൊക്കെ സൂപ്പർ അടിപൊളിയായിരുന്നു
എന്തൊക്കെയാണ് സ്പെഷ്യൽ?
സ്പെഷ്യലായിറ്റ് ഇതന്നെ ബിരിയാണി ചിക്കംപൊരിച്ചത് ബീഫ് വരട്ടിയത് ഐസ്ക്രീം അങ്ങനൊക്കതന്നെ പായസം
എന്ത് പായസം?
ചെറുപയറ്
ങ്ങ ഇണ്ടാക്കിയേതാ?
ആഹ് ചെറുപയറ് ഇണ്ടാക്കാനറ്‌യോ?
ഇല്ലേല്ല സേമിയ മാത്രം
ഏഹ് സേമിയാ ഞാന് ഒക്കെണ്ടാക്കി നോക്കും പക്ഷെ ഇന്റേതായിട്ടുള്ള രീതിയിലേണ്ടാക്കുള്ളു വേറൊരാള് പറഞ്ഞു തന്ന്ണ്ടാക്ക്ണേ ഇൻക്ക് പെട്ടെന്നങ്ങട്ട് ഓടൂല
ആഹ് ആഹ്
അഹ് ഞങ്ങള് ചെറുപയർ വെച്ചത് ചെറു ചെറുപയർപരിപ്പ്ണ്ടല്ലോ
ഒഹ്
അത് വാങ്ങാൻ കിട്ടും അത് ഹ് കുക്കറിലിട്ട് വേവിച്ചിട്ട് അയ്യ് ക്ക് ശർക്കര പാനി ഒഴിച്ച് ഹ്
നേർത്തെ കുതിർക്കാൻ വെക്കണോ
കുതിർക്കാനൊന്നും വെക്കണ്ട
ആഹ്
ഇത് കുക്കറിലിട്ട് വേവിക്ക നല്ല കട്ടീലെന്നെ ശർക്കര പാനി ഒയ്ക്കാ പിന്നെ ഹ് കൊറച്ച് ച് നെയ്യ്ല് അണ്ടി മുന്തിരിം ആഹ് തേങ്ങ കൊത്തും കൂടി വറ് ത്ത് ഇതീക്ക് വറവ് ഇട്ട് കൊടുക്കാ വാണങ്കി കൊറച്ച് ചീരുള്ളി ഇട്ട് കൊടുക്കട്ടെ ചെറിയ ഉള്ളി ഇണ്ടല്ലോ
ആം
അത് അങ്ങനെ ഇവിടാ ചെയ്യാ ഇതിന്റെ വേറെ റെ രീതി ഇണ്ടോ ഇൻക്കറീലാ ആ ഏലക്കായി ഇടണം
ആഹ്
ഒരു ടെസ്റ്റിന് ഞാനൊക്കെ സിമ്പ്ളായിറ്റ അങ്ങനെ ചെയ്യുള്ളൂ
ആഹ് ആഹ്
കുറേ സ്റ്റെപ്പുകള്ള്ള റെസ്പ്പി ഒന്നും ഞാൻ ചെയ്യലില്ല
അഹ്
പിന്നെ സേമിയ പായസം എങ്ങനെ
സേമിയം ഇണ്ടാക്കിട്ടില്ല ശ് ഇൻക് തോന്ണ് ഇങ്ങനെ സേമിയം ഒക്കെ വറുത്ത് മാറ്റി വെച്ച് പാല് കൊഴിച്ചിട്ട് പാല് തെളക്കുമ്പോ ആഹ് പാൽ ലിട്ട്ട്ടാ വേവിക്കാ കൊറച്ച് മിൽക്ക് പിന്നെ കൊറച്ചയ്ഞ്ഞിട്ട് ഒന്ന് കുറികിവെരാൻ കൊറച്ച് മിൽ ക്ക് മേട് ഒഴിക്കാ പിന്നെ അണ്ടി മുന്തിരി
ആഹ് ഈ മിൽക്ക് മേടിന് പകരം പഞ്ചസാര ഉപയോഗിച്ചൂടെ മതി ടേസ്റ്റ് കൂടാവേണ്ടിട്ടില്ലേ
ആഹ് കൊറച്ച് കുറുകിക്കാം
ആഹ് കുർഗാനാ മിൽക്ക് മേട് ഉപയോഗിക്കാ
ആണ് തോണ്ന് ചെലപ്പോ ടേസ്റ്റിനായിരിക്കാം അല്ലെങ്കി
ആ ആ നഞമ്മളതിപ്പോ പതിനൊന്ന് മിനിറ്റ് ആയില്ലേ
ആ ഓക്കേ ഓക്കേ എന്നാ പിന്നെ വിളിച്ചാലോ
ഓക്കേ ഓക്കെ ശരി
ഓക്കെ